ആ
ആ
കേൾക്കാൻ പറ്റ്ണ്ടോ
ആ കേക്ക്ണ്ട്
ആ ആ അപ്പൊ പിന്നെ അടിച്ചേപോലെ തോന്നുന്നു എന്നിട്ട്. അങ്ങോട്ട അടിച്ചപ്പ നേരത്തെ കിട്ടുന്ന കിട്ടുന്നില്ലേനി ഇപ്പ ച്ചപ്പങ്ങട്ട് പോന്നു പറയാ എന്തൊക്കെയാ എന്താ പണി
എന്താപ്പൊ പനി വന്ന്അപ്പൊ ഇങ്ങനെ റെസ്റ്റിട് ത്തതാ ഉച്ചക്ക് ശേഷേ പനിയും തൊണ്ടവേദനീം
ആ ശരി
എല്ലോടത്തും ഉണ്ടല്ലേ പനിയും മഴൊക്കെ ആയിട്ട്
ആ അതന്നെ
ആ എവിടെ കാണിച്ചില്ലല്ലോ
കാണിച്ചിട്ടില്യ ഈ നാളെറ്റെ ഈ പോണം അയിന് മരുന്ന് കഴിഞ്ഞു പോവാന് ബൈക്കണ്ടെ
ആ ശരി തൊണ്ടവേദന ഉണ്ടായ ബുദ്ധിമുട്ടാ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനൊക്കെ ബുദ്ധിമു ഏ തന്നെ ഉം
വീട്ടില് വേറെ ആരുണ്ടോ കൂടിത്തരാനൊക്കെ
ഉം മോളുണ്ട് പ്ലസ്ടുവിന പഠിക്കുന്നെ ഓള എന്തെങ്കിലും ഉം
ഉം
പിന്നെ
പിന്ന എന്തൊക്കെ അവിടെങ്ങനെ സുഖായിട്ട് പോണ്
കുട്ട്യാളൊക്കെ
ദാ അവിടെണ്ടേ
ആ
നല്ല വായനയിലും കളിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോവ്ണ് ണ്ട് നാളെ ഒഴിവാ ആണ്ല്ലെ നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ട് കളിയിലാ
അതെ ഹെ ആ
ഉം അങ്ങനെ അവിടെ നാളെ ക്ലാസ്സ് ഉണ്ടാവോ സ്കൂളൊക്കെ
ചെറിയ ആൾക്കുണ്ട്
ഉണ്ടല്ലെ
ആഹ കേൾക്കുന്നില്ല
ഉം എത്രല പഠിക്കണെ ഒന്നിലില്ലേ ആഹ
ആഹ ഒഴിവിന്റെ ഉടെടുക്കണേ
ആഹ ആഹ എന്നാ ശരി
പൈസ കൊടുത്തു പോണ സ്കൂള അപ്പൊ
ആഹ ഒഴിവുണ്ടാവുലല്ലേ
മ്മ്
ഉം ഉം ആഹ ശരി ഫുഡൊക്കെ കൊണ്ട്പോവലാ
ആഹ കൊണ്ടുപോകും
ആഹ് ആഹ് ശെരി
ഉം
ഉം അങ്ങനെ സ്നാക്സ് അങ്ങനെയൊക്കെ ഉണ്ടോ നല്ലരു അമ്പ ആണല്ലേ അത്ശരി ഇത് പിന്നെ അത് ഇല്ല അവിടെ പത്തരക്കേ തുടങ്ങുവൊള്ള് അപ്പൊ പിന്നെ സ്നാക്സിന്റെ ആവശ്യം ഇല്ല ഫുഡ് കൊടുത്തയച്ചാൽ മതി ഉം ഉം
പുലാവ് അതാണ്
അല്ല നഴ്സറിൽ തന്നെയാണ് എൽ കെ ജി മദ്രസ നഖേൽ ഫീസ് എടുത്ത് പഠിക്കാണ് ആഹ പിന്നെ സ്കൂളില് ഇവിടെ വേണ്ട ഉം അത് സ്കൂളിലെ ഉള്ളൂ നഴ്സറി മദ്രസ കീഴിലാകുമ്പോ നമ്മളൊക്കെ ഫീ കൊടുക്കണം
ആഹ് മദ്രസിൽ വെച്ചിട്ടാ
ആഹ മദ്രസ വെച്ചിട്ട് ക്ലസിന്റെ കീയില് എൽ കെ ജി ടീച്ചറാണ്ട് തൊടങ്ങുന്നതാ സ്കൂള് നാകെ മാത്രേ ഇണ്ടാവുള്ളൂ ഉം സ്കൂളില് പിന്നെ ആഹ് ആഹ് പിന്നെ സ്കൂള് വേറെ നമ്മൾ ചേർത്തണം
മ്മ്
ആഹ് പിന്നെ മോന് സ്കൂളിനെല്ലാം കിട്ടും
ആഹ
ഉം പിന്നെ ഇവക്കൊന്നും വിടെ പോ കൊണ്ട് പോവണം രാവിലെ ഒമ്പതരാകുമ്പോക്ക് വണ്ടി വരും
ഉം ന്നാ പിന്നെ സുഖമാണ് മദ്രസ്ക്ക് അതൊരു വരുമാനം ആകും ചെയ്യും
ആഹ് അതെ അതെ മദ്രസ കഴിഞ്ഞിട്ടേ ത് തൊടങ്ങൊള്ളൂ
ഓര്ക്ക് അതൊരു പൈസ ഉണ്ടാവൊല്ലോ ഉസ്താദ് മാർക്കൊന്നും വലിയ പൈസ ഇല്ലല്ലോ ഓര്ക്ക് ശമ്പളം കൊടുക്കാൻ ഇതിനൊക്കെ അത് നല്ലതാ ഉം
രണ്ടാളാണ്
രണ്ടാളാ
ഉം ഉം നിങ്ങക്കെത്ര ആളാ മൂത്താള് മൂന്നാം ക്ലാസില് ഉം മൂന്നാല് ആള് ല്ലേ
ആഹ
വലുത് പ്ലസ് ടു ആ
ആഹ മോള് പ്ലസ്സ്റ്റുല് മോള് മേലെ ഒരാളുണ്ട് മോന്
ആഹ ആഹ പ്ലസ്ടു കഴിഞ്ഞില്ലേ ഉം ഓൾ എന്തിനാ പഠിക്ക്ണ് പറഞ്ഞ്
ഓന് ഒരു കോട്ടക്കെ ഒരു കോഴ്സിന് പോണുണ്ട് കമ്പ്യൂട്ടർ അത് കഴിഞ്ഞ് ഇനി ഡിഗ്രി ക്ക് ചേർക്കാച്ച്ട്ടെയ് ആദ്യം കോഴ്സ് ചെയ്തോട്ടെ വിചാരിച്ച്
ഇപ്പൊ ഡിഗ്രി ഇല്ലാതെ ആഹ ജോലി ഉണ്ടാവൂല്ല ഡിഗ്രി ചെയ്യാതെക്കാൻ പറ്റൂ
പറ്റൂല്ല്യ അപ്പൊ അങ്ങനെയാണ് ഞ് കോഴ്സ് എടുത്ത് എന്ത ഡിഗ്രിക്ക് വിട്ടാലേ
ആഹ് ആഹ് അ ശരിയാണ് രണ്ടും കൂടെ ഒപ്പം ചെയ്താ മതീല്ലല്ലേ അല്ലേ
ആഹ ആഹ ഡിജിറ്റൽ മാർക്കറ്റിംഗ്ന്ന് പറയാ അതിന്
ആഹ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഹ് അത് ശരിയാ
വിദേശത്തൊക്കെ നല്ല ജോലി സാധ്യത ണ്ട് പറഞ്ഞ് അയിന് അപ്പൊ അങ്ങനെ
അ ശരി ഓന്റെപ്പ വിദേശത്താ
അല്ലാ ഇപ്പ ഇവിടെ കെ എസ് ബി യിലാ
ആഹ് കെ എസ് ഇ ബി യില് ലേ എന്തരൊരാൾക്കായ് വന്നോ?
ഏഹ്.
വർക്ക് കയ്ഞ്ഞ് വന്നോയ്ക്ക. ആ ആ അഹ് ശെരി ഇങ്ങൾ പെട്ടെന്ന് കെടക്കോ?
ഇല്ല്യ അത്ര പെട്ടന്നൊന്നുഇല്ല ഓല് കളിയൊക്കെ കാണു ഇങ്ങട്ടൊക്കെ കെടക്കലുള്ളു.
ആഹ് കളിന്റെ ആൾക്കാരാവുല്ലേ ഏതാ ടീമ്?
ഓലൊന്താ പോർച്കലാ ഹ്.
അതെലെ അഹ് ശെരി ഉം ഉംഇവിടെ അർജന്റീനെ. ഉംഹ് ഉംഹ്. ഓന് റൊനാ ആ അഹ് ശെരി.
മോള്ക്കടക്കം ഭയങ്കര ഹരാ.
അഹേ അഹ് ശെരി ആഹ് അതെ.
ആഹ്. അപ്പൊ അങ്ങനെ ഹ്. ഇപ്പൊ കുട്ടിയാക്കയാലും അതെന്നേണ് അവര്പ്പ കടേൽ ഫാർമസിയിലാണ്. ഓൽ ഉം വെള്ളിയാഴ്ച ആവുമ്പോ കൊറച്ച് തെരക്ക്ണ്ടാവും. ഓരുന്ന് നേരം വൈകും ഉം.
ആ ആഹ് അടുത്തെന്നെയ്നിയോ ഫർമസി.
മഞ്ചേരി കൊറച്ച് ദൂരണ്ട്. ഉം അതന്നെ. ഇന്നഅങ്ങനെന്ന് വെള്ളിയാഴ്ചാവുമ്പൊ കൊറച്ച് നേരം വൈകും അല്ലെങ്കി എഴര എട്ട് മണിയാുമ്പോക്കും ഇവടെത്തലുണ്ട്.
അതെ ആഹ്.
ഉം.
അതെന്നെ എന്താ ഫുഡൊക്കെ കയ്ക്കാനായോ?
ഇല്ല കൊർച്ചാണ്ട് കയ്യട്ടെ അഹ് പനിയായ കാരണം ചെറിയ ആളെ പഠിപ്പിക്. ക്കാനൊന്നും ഇരുന്നിട്ടില്ല വല്യോൻക് ഇഷ്ട്ടംപോലെ ഓൻക്കന്നെ ഇണ്ട്.
ഉണ്ടാവുലേ പഠിക്കാൻ നോക്കാണ ഇഷ്ടം പോലണ്ടാവും. അതെ അതിനെ ടൈമ്ണ്ടാവുള്ളു ഇബടിം.
ആഹ് ഉം ഒരുപാട് എഴുതാനും വായിക്കാനൊക്കെണ്ട് അപ്പൊ ഞാനാണതൊക്കെ ചെയ്യ്ണത്.
ആഹ്.
ഇപ്പ സുഖല്ലാത്ത കാരണം ഞാനുര് അവിടെര്ന്ന്.
ആ അഹ് ശെരി. നോക്കിട്ട്ണ്ടാവൂലല്ലേ ആഹ്. അഹ് ശെരിയാ ഓലെ ഒച്ചിം വിളിട്ട് പഠിപ്പിക്കണെങ്കിലേ. കൊർച്ച് ഇത് വാണം ഇവടീം അങ്ങൻതന്നെ എന്തോര് മടിയാന്നല്ലേ.
ഉം.
ഒപ്പ ഒക്കെ ഒപ്പ നിന്ന്ങ്ങനെ ഇതാക്കണം. സൗണ്ട് കൂടാനൂടെ പറ്റൂല കൂടിയാ പിന്നെ ചീത്ത പറഞ്ഞില്ലേ പർഞ്ഞിട്ട്. പിന്നെ ഒന്നും നോക്കൂലേ
ഇപ്പിം ഇമ്മിയൊക്കെ ആടെ ഇണ്ടെങ്കി പിന്നെ തീരെ നടക്കൂല.
ആഹ് നമ്മുക്ക് ഒച്ചടാനും കയ്യൂലല്ലോ.
ഇവടെ പിന്നെ അതൊന്നും ഇല്ലാത്തോണ്ടേ.
ആഹ് ഇൻക്കും അതൊന്നുല്ല ഞമ്മളൊറ്റക്കെള്ളൂ.
ആഹ്
ഉം ഓലൊക്കെ തറവാട്ടില നമ്മള് വേറെ പോന്ന്ണ് ഉം. ആഹ് അപ്പൊ പിന്നെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങ് എടുത്താ മതിയല്ലോ.
അതന്നെ ഉം.
ഉം എന്നിട്ട് കെടക്കാ ഇപ്പൊ
എന്നാണ് ഇവിടന്നെ ഇരിക്കാണ് കെടുക്കണ്ട ഇതുവരെ അപ്പൊ ഒരു പാരസറ്റാമോൾ കുടിച്ചപ്പൊ
ഉം നല്ല മഴയാണല്ലേ
തല വേദനീണ്ട് തൊണ്ട വേദനീണ്ട് പനിണ്ട് നെയാണ് ഉം ഉച്ചക്ക് ശേഷാണേ രാവിലൊന്നും ഉണ്ടായിട്ടില്ല.
ഇല്ലല്ലേ ആഹ് ആഹ് പെയ്യഞ്ഞാ പിനക്കബുദ്ധിമുട്ട്
പനിക്ക ഇണ്ടായിട്ട്
ആ തന്നെ ഇത് മയ കൊണ്ടേനിയോ
അറിയില്ലേ അറിത്തില്ല കൊണ്ടോട്ടൊന്നുല്ല പണീന്റെ ഇടേൽ ചിലപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ പുറത്തക്ക
അപ്പമ്മ ശ്രദ്ധിക്കൂലല്ലോ തെര കിലാമ്പം അടു ഇതാക്കും അപ്പൊ പിന്നെ മ പനി വരുമ്പോളാ
അതെ
ആ നോക്കുന്നോ
ഉം
പ്പത്തെ പനി പേടി പെട്ടെന്ന് കാണിക്കണം.
അതെ നാളെ എന്തായാലും പോണം
ആഹ് ആഹ് അപ്പ എല്ലാർക്കും പനി വന്നിട്ട് പിന്നെ വീട്ടിൽ ആകെ പനിയാവാണ്
ഉം ഉം
ചുമ ഒന്ന് മാറണില്ല അങ്ങനത്തെ ഒരു പനിയാന്ന് പറഞ്ഞേക്കണ്ട്
ആ അതെന്നെ
ഉം അതെ നമക്കൊക്കെ കിട്ടി ഇടങ്ങാറാവുല്ലോ
അതന്നെയാ പേടിയേ അ ഞാൻ മോനോട് പറഞ്ഞ് അടുത്തേക്ക് വരില്ലാന്ന്
ആഹ് ആഹ് അതെ
വരും
ആഹ് ഞമ്മക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാൻ കഴിയും മക്കൊക്കെ കഴിയൂലല്ലോ
ആഹ് അതെ
ഉം
ആ പിന്നെ ആകെ പണിയാവും വന്ന
ആഹ് കരച്ചിലേ കാരം അത് പിന്നെ ഒന്നും ഭക്ഷണം കഴിക്കൂല്ല അങ്ങനെ കിടന്ന് എടങ്ങേറാവും
ഉം
ഉം അങ്ങനെ ഇരിക്കല്ലേ
ഇത് ഇപ്പൊ നിങ്ങളുടെ ആ ഇതായിക്കുന്നു ചെറുതായി വേരുണ്ടാവും അത്രല്ലേ എന്നാണ് ഇപ്പ ശരിക്കും മഴല്ലേ നിക്കാതെ
ആഹ് അതെന്തര് ഇന്നലിം മഴ ഇണ്ടല്ലോ ല്ലേ
ഇന്നലൊക്കെണ്ട് പക്ഷെ ഇത്ര ഇണ്ടായിട്ടില്ല
ആ ഇത്രെ ഇല്ലെനിലെ അത്
രീതിയില ഉം
ഇപ്പ മൂന്നാലീസായല്ലോ അങ്ങനെ ഒരു മഴെന്റെ ഇതില്തെ ഇതുവരെ നമുക്ക് ഇങ്ങന്ത്തെ മഴ കിട്ടിട്ടില്ല
അതെന്നെ
ഇപ്പ നല്ല മഴണ്ട് ആഹ്‌ അതെ വെള്ളംധികായിട്ടില്ലല്ലോ
അയിന്ള്ള മഴ ആയില്ല ഇപ്പളാ ഈ മഴൊന്ന് പെയ്യ്ണത് വേഗം തൊ തുടങ്ങിന്ന് പറഞ്ഞിട്ട് കാര്യ ഇല്ല നമുക്ക് ആ മഴ കിട്ടീട്ടില്ലേനി
അയെന്നെ
ഉം
ഉം എന്താ ഫുഡ്ന് എന്തേര്ന്ന് ഇള്ളത് രാത്രിഒക്കെ
ഇന്ന് രാവിലെ നെയ്ച്ചോറും കോഴിക്കറിയാ ഇണ്ടാക്കിയത്
ആഹ്‌ ബാക്കി ഉ ണ്ടോ രാത്രിക്കക്കും കൂടെ
കോറേശെ ഇണ്ട് ഇവര്ക്ക് ഇന്റെ ഭർത്താവിനെ എങ്ങനെ ആയാലും രായി എന്തേലും ഇണ്ടാക്കണം
ആഹ്‌ ഫുഡയിക്കൂല
ഇല്ല്യ രാത്രി കഴിക്കൂല ഷുഗർ ഇതൊന്നും ഇല്ല്യ എന്നാലും കഴിക്കൂല
ഏഹ്‌ ഏഹ് സദ്യക്കെ ഏര്ക്കും ലെ
ഉം
ശരി
പിന്നെ വാക്കിള്ള ഐറ്റോടെ ഒപ്പിക്കണം
ആലെ ഓല്ക്ക് വേണ്ടേല് പിന്നെ നമുക്ക് എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യല്ലോ അതേ അങ്ങനെ ചപ്പാത്തിആക്കിട്ടാ ഇണ്ടാക്കല് ദോശായിട്ടോ എങ്ങനെ റാഗി ഇണ്ടാക്കല്
റായി ഏറ്റ് ദോശേം ഇടും പുട്ടും ഇണ്ടാക്കും
ആ ദോശ പുട്ട് ഒക്കെ ഇണ്ടാക്കും ലെ ആഹ്‌
ഇന്നാ അയ്കോട്ടെട്ടാ വിളിക്കാ
ആഹ്‌ ഓക്കെ ഇന്നായിക്കോട്ടെ ഇന്നാല് ശരി